ഹലോ ആഹ് കേൾ ക്കാമോ
ആഹ്കേൾക്കുന്നുണ്ട്
ഉണ്ടല്ലേ ആ പിന്നെ എന്തൊക്ക? ഒക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷങ്ങൾ നന്നായിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
വിശേഷങ്ങളൊന്നുല്ല ആ ആ ആയി അത് രാവിലെ ആ കുട്ടികളൊക്കെ സ് കൂളിൽ പോന്നോണ്ടേ
ആ ഹാ അപ്പൊ ഉച്ചക്കത്തയും ഭക്ഷണം ഉണ്ടാക്കി വെക്കുല്ലേ
ഉച്ചക്കത്തെ കുട്ടികൾക്ക് കൊണ്ടുപോണല്ലോ ഉച്ചക്കത്തെ ഫുഡ് ആ
അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടത്തില്ല
ആ സ്കൂളീന്ന് കിട്ടാറുണ്ട് അത് സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടില്ല ഊം കഴിക്കാറില്ല ഫുഡൊക്കെ കിട്ട ഫുഡൊക്കെയാണ് ആ അപ്പ എല്ലാവർക്കും ജോലിക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കി പോകുമ്പോ ഫുഡ് ഉണ്ടാക്കൂലോ ഉച്ചക്ക് സാമ്പാർ കാണും കറ കാണെങ്കിലേ സാമ്പാർ കാണും തോരം കാണും ആ ചെല സമയം മോര് ഉം ഇങ്ങനെ
ആണോ
ഉം
അവന് അതല്ലേ നല്ലതല്ലേ ആ
ആഹ് അതാണ് നല്ല
അത് കൊള്ളാം നമ്മള് പോകുമ്പോ നമ്മള് പോകുമ്പ അതൊന്നുല്ല നമുക്ക് കഞ്ഞിയും, പയറും ആ ഒരു ഇതായിരുന്നു ഇപ്പം പിന്നെല്ലാ ഇപ്പം ഇപ്പൊ ബിരിയാണി വരെ ആണല്ലോ അല്ലെ അംഗൻവാടികളിൽ എന്താ ബിരിയാണിയോ? മന്തിയോ അങ്ങനെ എന്തൊക്കെയ ഉണ്ടല്ലോ അല്ലേ
ആ ആ
ആ ഒരു പരസ്യം ക്കെ ആ ഒരു മന്ത്രിനോട് കുട്ടി ചോദിക്കുന്ന
അതെ അതെ ആ അംഗൻവാടീല് ആഴ്ച രണ്ടു ദിവസം ബിരിയാണി ഉം പിന്നെ ആ ആഴ്ച മൂന്ന് ദിവസം മുട്ട കൊടുക്കും പിന്നെ ഒരു ദിവസം ദിവസം ആ ഏ ആഴ്ച മൂന്ന് ദിവസം പാലുണ്ട് ഉം അങ്ങനെയൊക്കെ ഒണ് അംഗൻവാട് ന്നാണെങ്കീ ആ വൈകിട്ട് നമ്മൾ സാധാരണ പടുത്തുകൊണ്ടിരുന്ന സമയത്ത് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പു്മാവ് നമ്മുടെ കയ്യിൽ തന്ന വിടുവമായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ആഹ ഉപ്പുമാവവാണെങ്കി ങ്ക് അവര് കഴിപ്പിച്ചിട്ട് വിടും കുട്ടികളെ ആഹ് അവടെ വെച്ച് തിനെക്കോട്ടെ ഒരു ഇടാറുള്ളൂ. ആഹ് അത് പോലെതെന്നെ ഉം ഉപ്പ്മാവ് തന്നെയല്ല ഇപ്പം. വേറെ അയ്റ്റം ആഹ് എന്തെൻ ആഹ് ആ കുട്ടികളെ അവിടെ വെച്ച് തന്നെ കഴിപ്പിച്ചിട്ട് വിടു അങ്ങനെ ഒരു ഇ ഇതാണ് ഇപ്പം ആ അത് തന്നെയല്ല ഒരു ദിവസം ഉ ഉപ്പ്മാവാണെങ്കി ഒരു ദിവസം വേറെ വേറെ എന്തെങ്കിലും ഉം. കൊഴി ക്കട്ട അങ്ങനെ എന്തേലുവാരിക്കും അല്ലെങ്കി ഏത്തക്കാ പുഴുങ്ങിയത് എഹ് ചെല‌പ്പ് ഇപ്പാ അവലും അവലില്ലേ അവലെക്കെ ആ നനച്ചു കൊടുക്കുന്നതായിരിക്കും ചിലപ്പം മറ്റേ ഉം അതെ അതെ ഇലയപ് പ്പങ്ങളൊക്കെ ആയിരിക്കും
എപ്പഴും എപ്പഴും എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കി പിന്നെ അവര് വിശ
ഞാൻ വെറൈറ്റി ഫുഡ്ഡാ കൊടുക്കുന്നേ എതെ
ഇപ്പൊ അംഗൻവാടിയിലൊക്കെ കൊണ്ടെ വിടുന്നത് നല്ലതാ
അതെ ഇപ്പൊ അംഗൻവാടി വഴി കൗമാരക്കാർക്കും ആ ഇതൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്
ആ ഞാൻ പണ്ടുണ്ടായിരന്നപ്പോ എനിക്ക് കിട്ടുവായിരുന്നു ഞാനെന്താ കടലയൊക്കെ കിട്ടുവെ കടല എണ്ണ ഉപ്പുമാവ് അങ്ങനെ എന്തൊക്കെയോ കിട്ടുവായിരുന്നു പിന്നെ എൻറെ ചേച്ചി ചേച്ചിയുണ്ട് ആ ചേച്ചി ഗർഭിണിയ ആയപ്പം ഗർഭിണി ആയപ്പ്ളും കുട്ടി ഉണ്ടായപ്പോള് ക്കെ അമൃതം പൊടി ആ ഒരു ഇതൊക്കെ കിട്ടുവായിരുന്നു അമൃതം പൊടിയും കൊണ്ട് നമ്മള് ഇതൊക്കെ ഉണ്ടാക്കായിരുന്നു അമൃതം പൊടി കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കു ആയിരുന്നു ഉപ്പുമാവ് പിന്നെ നമ്മള് കുറുക്കും ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു ട്ടോ കുട്ടിക്ക്
ആഹ് ആഹ് ആഹ് അത് നല്ലതാണ്. ഉം കുറുക്ക് ഉണ്ടാക്കാം ഉപ്പ്മാവ് ഉണ്ടാക്കാം പിന്നെ ഈ നമ്മളെ എലയപ്പങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ അതെ ഇല കൊണ്ടുള്ള ആ സമയത്തൊക്കെ ആ മാവിൻ കൂടെ ആ മാവിന്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടാ മതി ആ
എലേട അങ്ങനെ സംഭവങ്ങളൊക്കെ ആ ആഹ് അതിന് നല്ല മധുരം ആയതുകൊണ്ടല്ലേ നല്ല വലിയ മധുരത്തിന്റെ ഒന്നു ആവശ്യമില്ല പിന്നെ തേ തേങ്ങയക്കൊയിട്ട് നല്ല രസവാരുന്നത്
ആഹ് അതെ
കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും കൊടുക്കണ വല്ലോ അപ്പ പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം നമുക്ക് പിന്നെ അല്ലെ നമുക്ക് എല്ലായ്പ്പോഴും ഈ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചൊന്നും കൊടുകാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ ആഹ് അ അതാണ് മൂന്നു വയസ്സ് പ്രായം കഴിഞ്ഞാൽ ആഹ് അതെ മൂന്ന് വയസ്സ് പ്രായം കഴിഞ്ഞൽ കുട്ടികളെ അംഗൻവാടി വിടുന്നതാണ് നല്ലത് കാരണം വീട്ടിലിരുന്നാലും അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ബേക്കറി പോലുള്ള സാധനങ്ങളൊക്കെ വേണം പലഹാരങ്ങളും
അതെ ആഹ് ഇത് പിന്നെ ആ കുട്ടി ആ കുട്ടികളല്ലാരും കൂടി ഇരുന്ന് കഴിക്കുമ്പോം എല്ലാരും കൂടി ഇരുന്ന് കഴിക്ക കഴിച്ചോളും
ആ അവര് കഴിക്കുകയും ചെയ്യും ആ അതെ കഴിക്കുകയും ചെയ്യും വേറെ വെഷംന്നുമല്ല ഫുഡ് ഫുഡ് അല്ലല്ലോ ഈ അംഗൻവാടി വഴി കിട്ടുന്ന നല്ല പോഷകാഹാരങ്ങളല്ലേ
ഹും
അത അവര് കഴിപ്പിക്കും നന്നായി
ഉം സത്യം പറഞ്ഞിണ്ടേ കുട്ടികളക്കെ അംഗൻവാടിയിലാ ക്ക അവിടന്ന് നല്ല വ്യക്തിത്വ വികസനത്തിനൊക്കെ അല്ലെ. അതൊക്കെ ഇപ്പ എൻറെ എന്റെ ചേച്ചി ച്ചിയുടെ കുട്ടിയാണെങ്കിൽ അവള് സംസാരിക്കില്ലായിരുന്നു ചെറുപ്പം തൊട്ട് അപ്പൊ ഈ അംഗൻവാടി വിട്ട് കഴിഞ്ഞ് പിന്നെ മറ്റേ കൂട്ടുകാരും ക്കെയായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ആ ഒരു മിംഗിൾ ചെയ്യുമ്പോ അങ്ങനെ അവക്ക് പ്പം കുറേ ഒരു ഇത് വന്നിട്ടുണ്ട് മാ റ്റം വന്നിട്ടുണ്ട് അവളിപ്പോ കൊറച്ചോക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ
ആഹ് തുടങ്ങി ആ അങ്ങനെ ആഹ്. അങ്ങനൊക്കെ ഉണ്ടാവും ഒരു സംസാര ശേഷിയൊക്കെ ഉണ്ടാവും ഉം.
കൊറ്റക്കുട്ടി ആയത് കൊണ്ട് അങ്ങനെ അധികം കൂട്ടുകാര് ഇവിടെയൊന്നും ഇല്ലാത്തോണ്ട് അവളെ എന്തായി അംഗൻവാടി കൊണ്ട് വിട്ടപ്പോ എല്ലാരു വായിട്ട് അങ്ങനെ കൊറേ മാറ്റവുണ്ട്. മാറ്റം ഉണ്ടാകുന്നുണ്ട്
ആ അതെ അ അതു തന്നെയല്ലേ ഇപ്പം നമ്മൾ അംഗൻവാടി വിടണം കാരണം എന്ത വെച്ചാൽ അല്ലാതെ തന്നെയുള്ള പല കാര്യങ്ങളും അംഗൻവാടി വഴിയാണ് ചെയ്യുന്നത് ഈ സർക്കാർ കൊണ്ടുവരുന്ന ചെല കാര്യങ്ങളൊക്കെ ഇപ്പം ഗർഭിണിമാർക്ക് ആ ഉള്ള പിന്നെ ഫുഡും കാര്യങ്ങളും അവര് കൊടുക്കുന്നു അത് നമ്മളിപ്പോ പറഞ്ഞല്ലോ അതല്ലാതെ പ്രസവം കഴിഞ്ഞുള്ള പൈസൊക്കെ ഇല്ലേ പ്രസവം കഴിഞ്ഞ് പെട്ട പെൺകുട്ടികളാണെങ്കി അവർ ആറായിരം രൂപ വെച്ച് കിട്ടുന്ന ആ പദ്ധതികളല്ലാം അതെല്ലാം അംഗൻവാടി വഴിയല്ലേ നമ്മള് ആ ചെയ്തൊണ്ടിരുന്നത് കിട്ടിയായിരുന്നോ അത് ചേച്ചിക്ക്
ചേച്ചിക്ക് അവള് വെയിറ്റ് ഒക്കെ നോക്കാ എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുന്ന് തോന്നൂട്ടോ അന്ന് അംഗൻവാടിയിലെ ടീച്ചർ ഇങ്ങനെ വിളിച്ച വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവള് പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ അവടെ വീട്ടിലല്ലായിരുന്നോ ആ സമയത്താ തോന്നുന്നു കിട്ടിയിരുന്നാല് ആ ഞങ്ങളെ വിളിച്ചു ചോദിച്ചി ആ അവള് പറയുന്നുണ്ടായിരുന്നു എന്നാന് ആഹ എനിക്കതിന് ല്ല്യ കാര്യമൊന്നും വല്യ കൂടുതലായിട്ട് അറിയത്തില്ല പിന്നെ ഇവള് ആ ഇവള് ഇടക്ക് ഇടക്ക് പോയി വെയിറ്റ് ഒക്കെ നോക്ക് വരുന്നു
ആ അതെ അത് തന്നെല്ല കഴിഞ്ഞിടയ്ക്ക് ഈ ഇലക്ഷൻ വന്ന സമയത്ത് ആ നമ്മുടെ വോട്ടർ ആ വോ ലിസ്റ്റ് ചെയ്യാനും എടുക്കാനും അല്ല നമ്മൾ അംഗൻവാടി വഴിയാ ബന്ധപ്പെട്ടത് ഉം
നമുക്കിവിടെ അംഗൻവാടി ണ്ടായിരുന്നു അംഗൻവാടിയിൽ ന്ത് പരിപാടി എന്നാലും നമ്മളിങ്ങനെ പോകും നമുക്ക് അല്ലെ പായസം കിട്ടും ആ സ്വാതന്ത്ര്യദിനനൊക്കെ പായസം എല്ലാ സംഭവുണ്ട് നമ്മള തന്നെ പോയിട്ട് നമ്മൾ തന്നെ ഭയങ്കര നമ്മുടെ അംഗൻവാടി എന്ന് പറയുന്നൊ ഇതാണ് നമ്മള അത്ര ടീച്ചറൊക്കെ ആയാലും നമ്മളു ആട്ട് അത്രക്കൊക്കെ ഉം അത്രയ്ക്കൊക്കെ ബന്ധോ അത്രക്കൊക്കെ ഇതൊക്കെയ ഉണ്ട് എന്തന്നാലും നമ്മളെ വിളിക്കും
ആ അതെ അതെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും അവര് വിളിക്കും അല്ലാതുള്ള എന്ത് കല് എന്ത് കാര്യങ്ങൾ വന്നാലും അവരുമായിട്ട് നമുക്കൊരു കോൺടാക്ട് എപ്പോഴും ആവശ്യമാണ് ഞാൻ പാടി ച്ചേസ് വായിട്ട്
അംഗൻവാടി ടീച്ച ഞങ്ങളുടെ അവിടെ തന്നെയുള്ള ഒരു ടീച്ചറുയിരുന്നു ടീച്ചറ് ആ ടിച്ചറ് പോമ്പളായാലും വരുമ്പോളായാലും കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും വെ ഇങ്ങനെ തിരിച്ച വരുമ്പം ഓരോ വീട്ടിലേക്ക് ആ കുട്ടികള കൊടുക്കുക ചെയ്യും അങ്ങനൊക്കെയയിരുന്നു ആ ടീച്ചർ അപ്പൊ അമ്മയ്ക്ക് അമ്മമാർക്ക് ഇങ്ങനെ പോയി കൊണ്ടുവരേണ്ട ഒരുന്നുമല്ല അങ്ങനെയൊക്കെ
ആ നമ്മുടെ ഇവിടെ രു ണ്ട് ഞങ്ങള് അതായത് അംഗൻവാടി തുടങ്ങിയ കാലത്ത് ആദ്യത്തെ സ്റ്റുഡൻസാ ഞാനും എൻ്റെ ചേച്ചിയുവെക്കെ അപ്പം ആ അംഗവാടി ടീച്ചറിന്റെ വീ ഇജോലിക്ക് പോന്ന അമ്മമാരൊക്കെല്ലേ അങ്ങന ഒള്ളോര് കുട്ടികളെ ഓ എട്ട് മണിക്കൊക്കെ ടീച്ചറിന്റെ വീട്ട ട്ടിക്കൊണ്ട് നിർത്തും അങ്ങനെ ടീച്ചർ അംഗൻവാടി പോമ്പം അ കുട്ടികളും കൂടെ അങ്ങനെയൊക്കെ നന്നായിട്ട് നോ ച്ചർമാരുണ്ട് അതുകൊണ്ട് പറഞ്ഞത
ഞങ്ങടെ നല്ല ടീച്ചർ ആയിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പ ആരാന്നെനിക്കറിയത്തില്ല പണ്ടൊക്കെ നല്ല ഞങ്ങളടെക്കെ ഞങ്ങളടെക്കെ ആ ഒരിതില് ഞങ്ങളടെൊക്കെ ആ ഒരു ആ ഒരു പ്രായത്തില് വന്ന ടീച്ചേഴ്സൊക്കെ ഞങ്ങടെക്കെ ഞങ്ങളിങ്ങനെ പോവാനും വരാനും ഒകെ പ വന്ന ആ ഒരു ടീച്ചർന്നൊക്കെ എനിക്കിപ്പളും നല്ല ഓർമ്മയുണ്ടാ ടീച്ചറിന്റെക്കെ ഇപ്പൊ ഒന്നാം ക്ലാസ്സി പഠിപ്പിച്ച ടീച്ചറൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഓർമ്മയാണ് ഹ്ഹ് നമ്മുടെ വീടിന്റെ അടുത്തുള്ളോര്ന്നെക്കെയായതുകൊണ്ട് നമ്മളുവായിട്ട് അത്രയ്ക്ക് കണക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്നേഹമുള്ള ടീ
അതെ അതെ ഇത് നമ്മുടെ കുട്ടിക്കാലം പോലെയല്ലേ അംഗൻവാടികൾക്കും മാറ്റം വന്ന് മാറ്റം ഉണ്ടായിന്ന് വെച്ചാ നമ്മള് പഠിച്ച ണ്ടിന്നപ്പം കസാരയും അല്ല ഇത് കസാര ഒന്നുംല്ലായിരുന്നു മറ്റേ ബെഞ്ചും ഡെസ്കും അല്ലായിരുന്നോ പ്പ അങ്ങനൊന്നു ല്ല ആആ ബെഞ്ചുംഡെസ്കുവൊക്കെ മറ്റേ കുട്ടികൾ ഇരിക്കാൻ ഇരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചെയറുണ്ടല്ലോ ആ അങ്ങനത്തെ മോഡലൊക്കൊ ന്ന്ച്ച കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ളെ ആ ആ അങ്ങനത്തെ ബെഞ്ചുകളൊക്കെ ആയി. ചാരിരിക്കുന്ന സൈസ്. ഉം അത് തന്നെയല്ല റൈ ഡുകളും കാര്യങ്ങളും ഒക്കെ വന്നല്ലോ.
ആ പിന്നെ കൊറെ കളിപ്പാട്ടങ്ങളും ഉം ഞങ്ങളൊക്കെള്ളപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങക്ക് അവിടെ ഒരു വലിയൊരു ഗ്ര ഇതുപോലെ ഉണ്ടായിരുന്നു ഒരു വല്യൊരു റൂമുണ്ടായിന്നു ആ റൂമിൽ എല്ലാരിം ഇങ്ങനെ നെരത്തി ഇങ്ങനെ ഇരുത്തും റൗണ്ടില് ഇങ്ങനെ ഇര്ത്തീട്ട്. ചോറ് തരും. ഓക്കെ
ആഹ് അതെ.
ചോറ് തരുന്നതൊക്കെ ഇപ്പളോ ഓർമയുണ്ട് നല്ല കഞ്ഞിയും ആ മറ്റേ ചെറുപയറിന്റെ ഇതൊക്കെ ആയിട്ട് കഞ്ഞീം ചെറുപയറും. അങ്ങനെയൊക്കെ ആ മിക്സ് ചെയ്തിട്ട്, നല്ല ഇതൊക്കെ ആയിട്ട് എനിക്ക്
അതെ, പിന്നെ ആയമാരുണ്ടല്ലോ ആയമാര് നന്നായിട്ട് കു കുട്ടികളെ നോക്കുവേം ചെയ്യും അവർക്കൊള്ള സാലറി ഇപ്രശം കൂട്ടിട്ടൊണ്ടല്ലോ നമ്മടെ പുതിയ സർക്കാര്
സത്യം പറഞ്ഞലിവരുടെയൊക്കെ ജോലി ന്ന് പറഞ്ഞാ അത്രക്ക് ഇതാണല്ലോ ആ ഒരു ഒരു കുട്ടിനെ തന്നെ നോക്കുന്നു നമുക്ക് ഭയങ്കര പണിയാണ് അപ്പൊ പിന്നെ ഇത്രേം കുട്ടികള് ഒരുമിച്ച് നോക്കുമ്പോ അവർക്ക് ഉം ശെരി എന്നാല് ഉം